ഹലോ കേക്കാവോ ആഹ കേക്കാം കേക്കാം എന്തെടക്കായിരുന്നോ
ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെയോ
ടി വി കാണുവാണോ
അല്ലല്ല ഞാൻ ഇവിടെ ഹോസ്റ്റലിലാണ്
ആഹ ടി വി വെച്ച പോലെ ഒരു സൗണ്ട് ഉണ്ട്
ഇല്ല ഇവിടെ എല്ലാരും സംസാരിക്കുന്നക്കെയാ
പഠിക്കുവാണോ
അല്ലല്ല ഇവടെഎല്ലാരുംവറുതെ ഇരിക്കന്നു. ഫോണ ഓര മൂലയ്ക്ക് ഓരരുത്തര ഫോണി കളിച്ചൊണ്ടിരിക്കുന്നു.
ആഹ് ഏത് കോഴ്സാ പഠിക്കുന്നേ.
ഞാൻ നെഴ്സിംഗ ചേച്ചി.
ആണോ ആഹ.
ചായ കുടിയൊക്കെ കയിഞ്ഞോ.
ആഹ് ചായ കുടിയൊക്കെ കയ്ഞ്ഞു. ഉം. ഒരാളുണ്ട് ഇവിടെ സ്കൂളിന്ന് പോയിട്ട് വരുമ്പത്തേനും ചായ കുടിയൊക്കെ കഴിയും.
അവിട ആരക്കെയുണ്ട്.
നമ്മള് ഞാന് ഹസ്ബന്റ് കുഞ്ഞ.
കുഞ്ഞ എന്തിനു ഏഹ് കുഞ്ഞാന്നോ കൊച്ച് കുഞ്ഞാന്നോ.
പഠിക്ക്യുന്നു.
പഠിക്ക്യുവാണോ ആഹ് രാവിലെ സ്കൂളി പോ പ്ല് ആഹ് രാവിലെ സ്കൂളി പോവാൻ മടിയൊക്കെ ഉണ്ടോ.
നല്ല മടിയുണ്ട് എന്നും കരഞ്ഞ്. ക്കെയ പോവുന്നെ.
ഉം ആഹ്.
ഉം.
മഴയുണ്ടോ അവിടെ.
ആഹ്. ആഹ് ഇ ഇല്ല മൂന്നാല് ദിവസായിട്ട് ഇവിടെ മഴയില്ല മഴ കുറവാ. നല്ല വെയില.
ആഹ് ആഹ് അവിടെ ആരൊക്കെ ഉണ്ട്. അവിടെ ആരക്കെ ഉണ്ട്.
അവിടെ ഞാന് ഹസ്ബൻറ് കുഞ്ഞ.
ആഹ്.
ഉം.
ഹസ്ബെന്റ് എന്തെയ്യുവാ. വീട്ടില് അമ്മ അച്ഛൻ അനിയൻ അച്ഛന്റമ്മ. അച്ഛന്റെ അച്ഛൻ.
ആഹ്.
ചേട്ടന് എന്തിന് പോവ ജോലി.
ഉം ഉം.
ചേട്ടനവിടെ എന്ന എന്നാ ജോലിയാ.
ചേട്ട ഡ്രൈവറാ വണ്ടി ഓടിക്കുന്ന്.
ആഹ് എവിടെ ചേച്ചി സ്ഥലം. ഏ ചേച്ചിടെ സ്ഥലം എവിടെയാ. ഹലോ.
കേക്കുന്നില്ലേ.
കേക്കുന്നില്ലേ ആഹ് പറഞ്ഞോ.
ആഹ് നി
ഹലോ ആ ആണാണ്.
എത്രാമത്തെ വർഷവാ തീരാറായൊ.
ഞാൻ ഫസ്റ്റ് ഇയർ ചേച്ചി. തീരാറായില്ല. ഫസ്റ്റ് ഇയറെ ആയൊള്ളു ആഹ്
ആഹഹ ആഹ് അനിയനോ
അനിയൻ രണ്ടില്. കുഞ്ഞാള.
ആഹ് കുഞനിയനാണല്ലോ
ആഹ്
ഉം
ഉം. ഹ്
പിന്നെ അമ്മയെക്കെ വീട്ടി ഇരിക്കുവാണോ
അമ്മ ജോലിക്ക് പോവുന്നുണ്ട്
ആണോ
ഉം
അച്ഛനോ
അച്ഛന് ജോലിക്ക് പോവുന്നുണ്ട്
ആഹ്
പിന്നെ
ഹോസ്റ്റൽല് ആയൊണ്ട് വീടൊക്കെ മിസ്സെയ്യുന്നില്ലേ
ആ ആദ്യം ഉണ്ടായിർന്നു ഇപ്പം കൊഴപ്പ ഇല്ല അഡ്ജസ്റ്റ് ആയി വന്നു
ആ എങ്ങനെ മാസത്തി പോവോ വീട്ടി
ഇവട്ന്ന് വീട് ലീവിന് ഇപ്പ ഞങ്ങക്ക് ഇനി ജൂലൈല് എക്സാമ് ആയൊണ്ട് ഞങ്ങള ഇനിയും അട്ത്ത രണ്ടു ദിവസത്തിനകം വിട് രണ്ടു ദിവസ്ത്തിനകം നാട്ടി പോവായിരിക്ക എക്സാമിന്റെ സ്റ്റഡി ലീവേ
ഉ
ഉം
ആ ഹാ
പിന്നെ പിന്നെ ഇനി ചോറൂണൊക്കെ എപ്പഴാ
ഉം ഉം
ചോറൂണൊക്കെ എപ്പയാ ഇനി
പിന്നെ എന്താ അങ്ങനെ ഇരിക്കുന്നു
ഫു ആ ഫുഡക്കെ ക ഫുഡക്കെ കഴിക്കുന്ന എപ്പഴാ
അതെ എട്ട് മണിയെക്ക
ആ ആഹ്
ഉം ഹസ്ബൻഡ് വരുമ്പ ആ സമയാവും പിന്നെ ഇവനെ പഠിപ്പിച്ചൊക്കെ കഴിയുമ്പഴും ആ ഒരു സമയാവും
ആ ആ
അപ്പൊ കഴിക്ക്യും ഉം അവടെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ട് ഹോസ്റ്റൽലല്ലേ
ആഹ് ഹോസ്റ്റൽലെ ഫുഡല്ലേ അതുകൊണ്ട് ഭയങ്കര മോശവാ
വെച്ച് ക്യാനൊന്നും പറ്റത്തില്ല ലെ
ഇല്ല പിന്നെ ഇവടെ കെറ്റിലുണ്ട് അന്നേരം മാഗിയോ നൂഡോ അങ്ങനെ എന്തെലോക്ക ഉണ്ടാക്കി കഴിക്കും അല്ലാതെ വേറെന്നും ഉണ്ടാക്കി കഴിക്കത്തില്ല
ആഹ് വീട്ടിലെ അച്ചാറൊക്കെ ലെ
ആഹ് അതൊക്കെ തീർന്നു അതൊക്കെ നമ്മള് കൊണ്ടുവരുന്ന ആ ഒരാഴ്ത്തെ എഫക്റ്റേ ഉള്ളൂ അതൊക്കെ ഒറ്റടിക്കാ തീരുന്നേ
ഒത്തിരി പേരുണ്ടോ റൂമില്
ഒരു റൂമിൽ ആറു പേര് വെച്ച്
ആഹ്
മ്മ്
മ്മ് മ്മ്
പിന്നെ
എല്ലാരും ഒരേ ക്ലാസ്സിലുള്ളവരാണോ
ആഹ് അതെ അതെ
ആഹ് അപ്പം അടിപൊളിയാണല്ലോ
കുഴപ്പമില്ല
മ്മ് പിന്നെ ചായ കുടിയൊക്കെയാ അപ്പം
ചായ കുടി അത് അവര് ടൈം ഇടും ഇട്ട് ചായ കുടിച്ചു
ആണോ അപ്പോ വൈകിട്ട് കഴിക്കാൻ ഒന്നും തരത്തില്ലേ
എന്നാ ഏച്ചി
ചായക്കൊന്നും കഴിക്കാനൊന്നും തരുവേല്ലേ
ഇല്ലാ അതൊന്നും തരത്തൊന്നൂല്ല ഇവിടെ ഇത്രയും പിള്ളേർ കൂടെ അവരെങ്ങനെ കൊടുക്കാനാ തേര് വരെയുള്ള പിള്ളേരില്ലേ
മ്മ് മ്മ്
പിന്നെ ഇവിടെ ഞങ്ങള് താഴെ കടേന്ന് എന്തങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തങ്കിലും ഫുഡ് ഐറ്റസ് ആണ് വാങ്ങും
ആഹ് ആഹ് കടയൊക്കെ ഉണ്ടോ അടുത്ത്
ആഹ് തൊട്ട് താഴെ കടയൊക്കെ ഉണ്ട് ആഹ് സമ്മതിക്കും ഞങ്ങക്ക് ഇവിടെ ആഹ് അതൊന്നും കൊഴപ്പില്ല ഞങ്ങക്ക് ഇവിടെ ആഹ് തൊ എങ്ങും പോകേണ്ട ആവശ്യമില്ല തൊട്ട് താഴെ തന്നെ കടയുണ്ട് പിന്നെ ഞങ്ങളാ ഔട്ടിംഗ് ടൈം ഒക്കെ ഉണ്ട് എല്ലാ സൺണ്ടേയിലും അങ്ങനൊക്കെ പോകും
മ്മ്
മ്മ്
ആഹ് അത് മതിലോ ഒന്ന് റിഫ്രഷ് ആവാൻ അത് മതിലോ മ്മ്
പിന്നെ
പിന്നെ എന്നാ
ഏഹ് മ്മ് അവിടെ ആഹ് മക്കള് ടി വി കാണുവാണോ
സൗണ്ടൊക്കെ കേക്ക്ന്ന്
ആണോ ഇവന് കൊറച്ചു നേരം വന്ന് കൊറച്ചു നേരം ഒന്ന് അവന് ടി വി വെച്ച് കൊടുക്കും ആ സമയത്ത് കൊറച്ച് പണിയൊക്കെ ഉണ്ട് ആ സമയത്ത് അതൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാ പിന്നെ അനങ്ങാൻ സമ്മതിക്കത്തില്ല ഉം
പിന്നെ
പിന്നെ എന്നാ ഇങ്ങനെക്കെ പോന്നു
ആ
ഉം
കേരളത്തിലെക്കെ
പഠിക്കാനൊക്കെ ഒത്തിരിയില്ലേ
ഒണ്ട് ഒണ്ട്
ഉം ഉം ഫസ്റ്റ് ഇയർ ആയതേ ഒള്ളല്ലോ അപ്പൊ നല്ല ഇതാണല്ലോ
ആണ് ആണ് ഇപ്പ തന്നെ ഭയങ്കര പാട ഇനി ഫോർത്ത് വരെ ഇങ്ങനെ പോകുന്ന ഒരു പിടിത്തൊ ഇല്ല
ആ ലാസ്റ്റ് ഇയർ ഒക്കെ ആവുമ്പോത്തേനും ഫുള്ള് പ്രാക്ടിക്കല് ആയിരിക്കല്ലേ.
ആ ഞങ്ങക്ക് ഈ എക്സാം കഴിയുമ്പോത്തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലൂട്ടി കേറ്റും.
ആണോ ആ ഉം ഉം അതെ ഇഷ്ടപ്പെട്ടെടുത്താണോ അതോ
ഞാൻ സത്യം പറഞ്ഞാൽ മാക്സ് മേടിച്ചാണ് വന്നത്
ആ
മാക്സി മേടിച്ചാ ഏ
ആ ഇത് വെല്യ മാക്സി ആയിട്ടില്ലല്ലോ അൽ
ഇല്ല ഇല്ല
ഉം അങ്ങനെ രക്ഷപ്പെട്ട് പോനതല്ലേ
ആ
ഉം എങ്ങനെ ഇണ്ട് എന്നിട്ട് പഠിക്കാൻ തൊടങ്ങിട്ട് എങ്ങനെ ഉണ്ട് ഈസിയാണോ
കൊഴപ്പൊ ഇല്ല ഇങ്ങനെക്കെ പോന്നു.
ഉം ഉം എല്ലാരും പറയുന്നെ കേക്കാ നല്ല പാടായിരുന്നന്ന്
ഏ
നഴ്സുമാരൊക്കെ ആയിട്ട് പഠിച്ചെറങ്ങുന്നവര് പറയുന്ന കേക്കാ നല്ല പാടാ പഠിക്കാന്ന്.
ആ പാടാ
ഉം
ഉം
സൂചിയൊക്കെ കണ്ട പേടിയുണ്ടോ
അതേ ഒള്ളു ചോര കഴിഞ്ഞ കത്ത് ചോര കണ്ട തല കറങ്ങി വീഴുന്ന ഞാന ഉം ചോ എനിക്ക റിഞ്ഞോടാ
ഉം
അഡ്ജസ്റ്റ് ചെയ്ത് പോവും
അതെ അതൊക്കെ കണ്ട് കണ്ടങ്ങ് സെറ്റ് ആയിക്കോളൂന്നേ. ഉം അതിനല്ലേ ആദ്യമേ പ്രാക്ടീസിന് കേറ്റുന്നേ അതാവുമ്പോ ഒരു നാലു വർഷം കഴിഞ് പഠിച്ചൊക്കെ എറങ്ങുമ്പഴത്തേനും ഓക്കെയാവും
ആഹ്
ഉം
പിന്നെ മാക്സ് വേടിച്ചെങ്കി വന്നന്നേ ഒള്ളൂ.
ഉം ഇനി ഇഷ്ടപ്പെട്ട സബ്ജക്ട് സബ്ജെക്ട് ഏതാ
ഏങ്ങനെ നേഴ്‌സിനങ്ങിനകത്തോ
ഉം
അങ്ങെനെക്കെ ചോയ്ചാ അയ്നാത്തൊന്ന് ഒന്നും ഇഷ്ടല്ല
ഇപ്പൊ പഠിക്കേണ്ട കൊണ്ട് ഒന്നും ഇഷ്ടല്ലലൊല്ലേ
ആഹ് ഇവടെ ഇപ്പോ ഇപ്പങ്ങനെ വാണേച്ചി നമക്ക് ഇന്റെണേൽ ഒക്കെ ഉണ്ടോ ഒരു സബ്ജക്ട് പോയാ ഒരു സബ്ജക്ട് ഇത്ര ഒരു മാർക്ക് കൊറവാണോ ഉണ്ടെങ്കിൽ നമ്മൾ അയ്യായിരം രൂപ ഫൈൻ ഇരുവയ്നായിരം രൂപ ഫൈന് ഒക്കെ കൊടുക്കണം ഇന്നാലെ ഒരു പാസാക്കി തരത്തൊള്ളൂ
അയ്യോ അപ്പൊ അതുപോലെ പഠിക്കണം.
ഉം പഠിക്കാനാണെങ്കി പല പഠിച്ച് ബുജ്ജികളായിട്ടുള്ളവർ വരെ ഫെയില് ആവുന്നു അന്നേരം പിന്നെ ഞാനൊക്കെ ആവറേജ് മീഡിയ മീഡിയം ലെവലാണ് അന്നേര എങ്ങനെയാന്ന ഒരു പിടുത്തം ഇല്ല
അപ്പൊ നല്ല പണി എടുക്കണല്ലേ
ആഹ്
ഉം
പിന്നേ
പിന്ന ഒന്നുല്ലടാ
എന്ന ശരി ഏച്ചി
ആഹ് ഓക്കേ
വിളിക്കാം